ഹലോ
ഹലോ
ആഹ് എന്തൊക്കെയൊണ്ട് വിശേഷം ചോറെല്ലാം കഴിച്ചാ
നല്ല വിശേഷം ഫുഡൊക്കെ കഴിച്ചു നിങ്ങള് കഴിച്ചില്ലേ
ആഹ് കഴിച്ചു കഴിച്ചിട്ട് വെറുതെ ഇരുന്നപ്പോഴാ വിളിക്കാന്ന് വിചാരിച്ചത്
ഓക്കെ ഓക്കേ നമ്മളും ഫ്രീ ആണ് കൊഴ്പ്പൊന്നുല്ല പറയുന്നത് വ്യ ത്തല്ലേ കേൾക്കുന്നില്ലേ കൊപ്പൊന്നുല്ലല്ലോ
ആഹ് പറയുന്നത് വ്യക്തം തന്നാ
ഓക്കെ പിന്നെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ
ആഹ് മഴ തന്നെ രണ്ടു ദിവസായിട്ട് നല്ല മഴ
നല്ല മഴണ്ടോ
ആഹ് നല്ല മഴയുണ്ട് സൂര്യനെ കാണാനേ ഇല്ല ആഹ് മഴയില്ലല്ലേ
ഇല്ലല്ല അവിടെ നല്ല ചൂടും വെയിലുവാ ഇന്നലെ രാത്രി വൈകിട്ടൊ ക്കെ ചെറുതായിട്ടൊന്നിങ്ങനൊന്ന് ചാറ്റി അത്രേ ഉള്ളു
ആഹ് ഇപ്പ ആഹ് ഇവിടെ രണ്ടു ദിവസായിട്ട് വല്ല്യ രീതിയിലുള്ള മഴയല്ല ചാറ്റൽ മഴ തുടങ്ങിയിട്ട് അതിങ്ങനെ തോന്നതേ ഇല്ല ഇങ്ങനെ തോരാതെ പെയ്ത പെയ്തിങ്ങനെ നിക്കുന്നു ആഹ്
ഇവിടെ തോരാതെ പെയ്യുന്നേയില്ല അവിടെ നല്ല വെയിലും ചെറിയൊരു ചാറ്റൽ മഴ ഒര് അഞ്ചു മിനിറ്റ്ന്ന്ള്ള രീതിൽ മാത്രേ ഒള്ളു
ആഹ് അവിടെ കുറച്ച് മുന്നേ ദിവസം വരെ അങ്ങനെയാരുന്ന് ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ഇടിയും മിന്നലും ചെറിയ ചാ റ്റലും കഴിഞ്ഞ് അങ്ങ് മാറും പിറ്റേന്ന് നല്ല വെയില് വീണ്ടും വൈകുന്നേരം ആവുമ്പോ അങ്ങനെ ഒരുരിതായിരുന്നു
ആഹ് ആഹ് ഇവിടെ ഇന്നലെ നല്ല ഇ ഏഹ് മിന്നും കാറ്റ് ഇടിയൊക്കെ ഉണ്ട് പക്ഷേ മഴയില്ല
ആഹ് ഇപ്പോഴ് വല്ലാത്ത ഒരു കാലാവസ്ഥയല്ലേ ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യായിട്ടല്ല ആഹ് ഇത്രേം ചൂട് ഞാൻ ഞാൻ തന്നെ ജനിച്ചിട്ട് എന്റെ ജീവിതത്തി ആദ്യായിട്ടാ ഇത്രം ചൂട് അനുഭവിക്കുന്നത്
അതെ അതെ നല്ല ചൂടാർഞ്ഞ സഹിക്കാൻ പറ്റാത്ത ചൂടായി പോയി എടയില് ഇപ്പോ ഇങ്ങനെ ചെറിയ ചാറ്റ ചിലതൊക്കെ ഇള്ളതുകൊണ്ട് വല്ല്യ കൊഴ്പ്പല്ലാണ്ട് ഇങ്ങനെ പോന്നുണ്ട് ഇപ്പോ ഫാനിട്ടാലെങ്കിലും ഒരാശ്വാസെന്നുള്ളത് ലേടെലെ
ഇപ്പ കൊറച്ചു ദിവസായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്
അതെ അതെ ഒരു ഒ ഒന്നരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നാലു ദിവസം കൂടുമ്പ ചെറിയൊരു ചാറ്റലും അതിന്റെ മുന്നൊരു രണ്ടു മൂന്നു ദിവസം നല്ല മഴ പെയ്ത്
കെണറിലൊക്കെ ഏകദേശം വെള്ളം താഴെ എത്തിയിരുന്നു
ആഹ് ഇഫടെ വല്യ വൽ കേട്ടില്ല അടുത്തൊള്ള കെണറിലെല്ലാം നല്ല വറ്റിയ അവരെല്ലാം ലൈൻ പൈപ്പ് വഴിയാണ് വെള്ളെടുക്കുന്നതെ
ആഹ് ആഹ് നമുക്കു തന്നെ വല്ല പ്രയാസം വന്നിട്ടില്ലാ എന്നാലും നൽന്നേ താഴെ പോയ സമയത്ത് രണ്ടു ദിവസം നല്ലൊരു മഴ ആയതുകൊണ്ട് കിണറ്റിലൊക്കെ വെള്ളായി
ആഹ് ഇപ്പ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനേ പറ്റുവൊള്ളു വെള്ളം അല്ലെങ്കി തീർന്നു പോയാ കൊച്ചു കുട്ടികളൂട് ഒള്ളതൊണ്ടേ
അതെ അതെ പേടിയാണ്
ആഹ് അഹ്
വെള്ള ഇല്ലാതാവൂവോന്നുള്ള ഭയാണ് മെയിനായിട്ടും വെള്ളം യൂസു ചെയ്യുന്ന സമയത്ത് ആഹ് ഉണ്ടിണ്ട് ലൈനില് വെള്ളം വരുന്നുണ്ട്
ആഹ് ഞങ്ങൾക്കിപ്പ ഇവിടെ ഉണക്കായതിന് ശേഷം ആഹ് ആഴ്ചയിലൊരു തവണയേ വരത്തൊള്ളൂ
ആണോ ഇവിടെ ഡയ്ലി വെള്ളം ഇണ്ടാവും പക്ഷേ ഏൾ നല്ല മോർണിംഗില് മാത്രേ ഉണ്ടാവുള്ളൂ ഏകദേശൊരേ എട്ടെട്ടരൊക്കാവുമ്പോഴേക്കേ തീരും അവര് നൈറ്റിലാണ് മോട്ടറടിക്കുന്നത് അവര് ജോലിയൊക്കെ കഴിഞ്ഞു വന്നേന്റെഷം ആഹ് അതാ പ്രശ്നം
ഇത്ത വീട്ടുകാർക്ക് അഹ് അവര് രാത്രിയൊക്കെ ഈഹ് വയസ്സായോരൊക്കെ ഞങ്ങടെ വീടിന്റെടുത്ത് അഹ് അവർക്കൊന്നും അറിയത്തില്ല അങ്ങനെ കൊറച്ചിഷ്യൂ ഒക്കെ ആയി ഇവിടെ ഇവിടെയെല്ലാം പകൽ സമയത്താണെങ്കി കൊഴപ്പമില്ല
ആഹ് ഇവിടെ പിന്നെ നമ്മളിവിടെ കോളനി ഏരിയാണ് ഹരിജൻസാണ് കൂടുതലുള്ളത് അപ്പ പിന്നെ അവരെന്തെയ്യും ടാങ്കില് പിടിച്ചു വെക്കും അവരൊക്കൊക്കെ വല്യ പ്രയാസാണ് കിണറൊന്നും ഇല്ലാത്തേ അധികം എല്ലാ വീടുകളിലും കിണറും സംഭവങ്ങളൊന്നും ഇല്ല അതെ അപ്പ പിന്നെ അവര് തോട് കുളം അങ്ങനൊക്കെ ആശ്രയിച്ചിട്ടാണല്ലോ കുളിയും കാര്യങ്ങളൊക്കെ തിരുമ്പല് കുളിയൊക്കെ പോവുന്നത് അപ്പോ അവരെന്തെയ്യും നൈറ്റി റഇത് വെള്ളം വരുന്ന സമയത്ത് അവരെ പിടിച്ചു വെക്കും നമ്മള സമയം ഒന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന ടൈമല്ലേ പക്ഷേ അവരെ ഏഹ് ആനം പെണ്ണും ഒരേ പോലെ ജോലിയ്ക്കു പോയി അവരെ എല്ലാ ജോലിപ്പിലും പോവല്ലോ നമ്മള് പോരേ അങ്ങനെയല്ലല്ലോ അപ്പ അവരീ ജോലിയൊക്കെ കഴിഞ്ഞ് ഇഞ്ഞി വരുന്ന സമയത്തേക്കാണ് അവര് മോട്ടർ ഇടുന്നത് അപ്പ അവരെന്ത ചെയ്യും അവര് ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആണല്ലോ അപ്പ അവരെന്താക്കും ഫുള്ള് വെള്ളം പിടിച്ച് വെക്കും രാവിലെ ആവുമ്പോക്ക് നമ്മക്ക് വെള്ളം കിട്ടാൻ പ്രയാസാണ്
പൈപ്പിലൊക്കെ ആഹ് ഏറ്റവും ലോ ആയിട്ടേ വെള്ളം വരവൊള്ളൂ
ആഹ് ഫോഴ്സു കുറഞ്ഞാ പിന്നെ വരത്തു ഇല്ല ഞങ്ങക്കും ടാങ്കുണ്ട്
ആഹ് നമ്മള് മുന്നൊക്കെ ടാങ്കോക്ക് പിടിക്കുവാരുന്നു ഇപ്രാവശ്യം പിന്നെ പിടിപ്പ് പിടിച്ചിട്ടില്ല പിന്നെ പൊക്ക് വെള്ളം ആയേം ചെയ്ത പിന്നെ വല്യ കുയപ്പമില്ലാതിങ്ങനെ നമ്മളെ ചെയ്തിങ്ങനെ പോവ്ന്നണ്ട് നമ്മളെല്ലാരും പിടിച്ചു കഴിഞ്ഞാലെ ഇല്ലാത്തവർക്ക് ഭയങ്കര പ്രയാസാവൂല്ലോ
ആഹ് ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ്
ക്കിലില്ലാത്തേതേ ഇല്ലാത്തവർക്ക് വേണ്ടിട്ട് നമ്മളെന്താക്കും പിടിച്ചു വെക്കാതെ ടാപ്പിലുള്ളത് നമ്മള് യൂസ് ആക്ക്‌ ടോയ്ലറ്റ്ക്കും ബാത്റൂമ്ക്കൊക്കെ വേറെ ടാപ്പ് വെച്ചിരുന്നു അപ്പ പിന്ന അയിന്ന് കിട്ടാണെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും.
ഉം ഞങ്ങളിപ്പ ടാങ്കിൽ എടുക്കാൻ പോലും കിട്ട് ട്ടാറില്ല കാരണം ഈ രാത്രി സമയത്തായതു കൊണ്ടേ ഏഹ് എല്ലാരും അങ്ങ് പിടി ആഹ് അപ്പഴ് പിന്നെ ഞങ്ങൾക്കും കുറച്ചേ കിട്ടാറുള്ളൂ.
ആഹ് ആഹ് ഞങ്ങളിപ്പംന്തന്നെ ആ മോർണിങ്ങില് കിട്ടുന്ന വെള്ളേ കിട്ടുള്ളൂ
ഉം
എട്ടര ഒമ്പത് മണിയൊെക്കെ ആവുമ്പോത്തിന് വെള്ളം ഏകദേശൊക്കെ തീരും പിന്നെ ഇങ്ങനെ ടാപ്പില് പതിയെങ്ങ് വന്നെ ന്നങ്ങി വന്ന് വന്നില്ലെങ്കിൽ ഇല്ലാർഞ്ഞ അവസ്ഥയാണ് അവിടെനെ ഓഫ് ചെയ്യൂല്ലാ ടാങ്കിലെ വെള്ളം ഇവര് നമ്മളെ ലൈൻ പൈപ്പിന്റെ ടാങ്കിലെ വെള്ളം എപ്പോഴാണോ തീരുന്നത് അതുവരെ വെള്ളം ഉണ്ടാകും
ആഹ് അത് തന്നെ അ
ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് പക്ഷെ മറ്റേത് മറ്റേ ലൈനുകൾ ന്നാല് വെള്ളം വിടുന്ന സമയത്തല്ലേ വെള്ളം കിട്ടുള്ളൂ ഇതങ്ങനല്ലാ ടാങ്ക് ങ്കിലെ വെള്ളം എപ്പോഴാണോ തീരുന്നത് അതുവരെ നമുക്ക് വെള്ളം കിട്ടും.
കിട്ടുവല്ലേ പക്ഷെ ഇവിടെ ഒരു സമയം അങ്ങനെ വച്ച് ഇപ്പൊ ഓ മഴയത്താണെങ്കിൽ അവരെപ്പോഴും മഴയത്ത് നമുക്ക് വെള്ള ത്തിന്റെ ആവശ്യല്ലല്ലോ അൽ
ഇല്ലല്ല അതെ അപ്പോ പിന്നെ നമുക്ക് നമ്മളെ ടാപ്പ്ന്നെ യൂസ് ആക്കാ
ആഹ് ഇങ്ങനെ ഉണ ഉണങ്ങ് ഉണക്ക് സമയത്താവുമ്പോ അവര് ആഹ് അവർക്കൊരു സമയം ഉണ്ട്. അത് ആഴ്ചേൽ ഒരിക്കെ ഒക്കേ വരുള്ളൂ അപ്പൊ അതുവരെ ഇങ്ങനെ
ആഹ് ആഹ് ആഹ് ഇവിടെ ചിലേ ത് അങ്ങനെണ്ടേ മറ്റേ ജപ്പാൻ കുടിവെള്ളംഒക്കെ പറയും അതൊക്കെ അങ്ങനെ ആഴ്ചയിൽ ഒരു പ്രാവശ്യൊക്കെ വരുള്ളൂ ഇതങ്ങനെയല്ല ത് നമുക്ക് ഡെയ്ലി വെള്ളം വരും ഇത് നമ്മളെ തൊട്ട് ടുത്ത് തന്നേണ് അതിന്റെ കുഴൽക്കിണർ വരുന്നത് ഇത് പഞ്ചായത്ത് ത്ത് വരുന്നുന്നത്
ആഹ് അപ്പ അങ്ങനെ ഞങ്ങക്ക് പഞ്ചായത്ത് വകയല്ല കുറേ സ്ഥലത്തേക്ക് ഇപ്പൊ ഒരു സ്ഥലത്ത്ന്നാണ് ഇങ്ങനെ പറഞ്ഞേ അത്
ആഹ് ആഹ് ഇവിടെണ്ട് ആ ഇവിടേം വരുന്നുണ്ട് പക്ഷെ നമ്മള വീട്ടിലാ വെള്ളം എടുത്തിട്ടില്ല. ഇവിടെ നമ്മളൊക്ക ഓൾറെഡി ഈ വെള്ളം നമ്മുടെ ക്യാഷ് കൊടുത്ത് എടുക്കുന്നുത് കൊണ്ട് എന്താണ് നമ്മള് പിന്നീം വീണ്ടും ക്യാഷ് കൊടുക്കാ റീമ്പോ പിന്നെ അയിന്റെ ആവശ്യോം ഇല്ല ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സും ഏഹ് ഇപ്പൊ ഈ ഒരു രണ്ട് മൂന്ന് മാസത്തിലേ നമുക്ക് ഇത്ര ക്ഷാമം വരുള്ളൂ അതല്ലെങ്കിൽ ഫുൾ ടൈം വള്ളം ണ്ടാാവും ഒരു ഫെബ്രുവരി ആഹ് മാർച്ച് ഏപ്രിൽ ഈ ഒരു എ ഐ ബടെ മേയ് ഈ ഒരു ടൈമിലേ ഇത്രക്ക് നമുക്ക് വരുള്ളൂ അതെല്ലാന്നുണ്ടെങ്കി നമുക്ക് ഫുൾ ടൈം ഇടാ ട്വന്റി ഫോർ ഹവേഴ്സും വെള്ളണ്ടാവും
ഓഹ് നോമ്പല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ചൂടത്ത്
ഓ ഭയങ്കര കഷ്ടപ്പാടര്ന്നു റഞ്ഞില്ലേ പക്ഷെ നമ്മള് വിചാരിക്കുന്നത് പോലെയല്ല നമ്മക്ക്. പ്രയാസ ആണെങ്കിൽ പോലും ആ ഡേയ്സുകള് പെട്ടെന്ന് തീർന്നു പോകും.
ആഹ് നല്ല നാളാള് പെട്ടെന്ന് തീരോന്ന് പറഞ്ഞ
അതെ അതെ ആഹ് ഇപ്പൊ ഒരു മാസം പെട്ടെന്ന് തീർന്നില്ലെങ്കിലോ ആ ഒരു മാസം പെട്ടെന്ന് തീരോന്ന് പറഞ്ഞാല് പെട്ടെന്ന് തീർന്ന് പോകും ടൈമും വേഗം പോകും. ഏഹ് ദിവസങ്ങളും പെട്ടെന്ന് പെ ട്ടെന്ന് കടന്നു പോകും എത്ര പെട്ടെന്നോ ഒന്ന് വന്ന് മുപ്പതായിന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനൊരു ലെവലാണ് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പ്രയാ സാണ് നോമ്പ് അള്ളോ ഭയങ്കര ചൂടാണല്ലോ എങ്ങനെയാ
ആഹ് പക്ഷേ ഫസ്റ്റ് ഒര് നോമ്പ് കഴിയുമ്പോ നമ്മൾ അതുവായിട്ടങ്ങ് പൊരുത്തപ്പെട്ട് വരും.
ആഹ് അതെ തെ.. പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നങ്ങണ്ട്. തീരും ഇ. ത്ര പെട്ടെന്ന് ഇരുപത്തെൻപത് അല്ലെങ്കിൽ മുപ്പത് തീർന്നോ വിചാരിക്കും.
ആഹ് അതെന്നെ. നോമ്പുംപെട്ടെന്ന് തീർന്ന്താ വെക്കേഷനും, മക്കളെ വെക്കേഷനും, അതേപോലെയാണ്. എനിക്ക് തോന്നുന്നത്. ഇനി രണ്ടാഴ്ചയല്ലേള്ളൂ സ്കൂൾ തെറക്ക്. ഏം
ആ കൊർച്ചെയ്ഞ്ഞാൽ തെറക്കാനായിം ചെയ്ത്. ആ ഒരു ലെവലെന്നെ.
അതെ. ആപെട്ടെന്ന് പെട്ടെന്ന് മാസങ്ങള്ങ്ങനെ പോവെ.
അതെ ദിവസങ്ങളും, മാസങ്ങളും, പെട്ടെന്ന് കടന്നു പോകുന്നെ. കാലാവസ്ഥകളാണെങ്കിലോ, ഭയങ്കര.
ഇതുവരെ കാണാ, കാണ, നമ്മള് കണ്ടിട്ടില്ലാത്ത. കാലാവസ്ഥകള്.
അതെ, അതെ, തെ ഭയങ്കരായിട്ട് ചൂട്. അതെ ഈ വർഷത്തോളം ചൂട് ഇന്നേ വരെ ണ്ടായിട്ടില്ല.
ആഹ്, എന്റെ ഇമ്മാടെ മ്മണ്ട് എൺപത് വയസ്സായ ആളുണ്ട്. ആ ആളും. അവരും, പറയുന്നതെന്ന് വെച്ചാ. അവര് ജനിച്ചിട്ട് തന്നെ ഇത്രയും വലൃ ചൂട് ഇത് ആദ്യയിട്ടാണ്.
ആദ്യായിട്ടാണ്ന്ന് ല്ലേ.. പ്പൊ നമ്മടെ, നമ്മടെയൊക്കെ മക്കൾടെ അവസ്ഥ. പരിതാപകരം ന്നർഞ്ഞില്ലേ. അതെ, ഈ വർഷത്തേക്കായ് ചൂടായിരിക്കും. അതെ, ഇതിലപ്രം. അതെ മഴ കൂടാർഞാല് മഴ കെറച്ചൊന്ന് പെയ്ത് കഴി പിഞ്ഞാലോ.
അത് ന്നെ എനി
എന്നാ വരുന്നില്ലല്ലോ ന്നല്ല തണുപ്പും കാര്യങ്ങളും ഒന്നുല്ല.
ആഹ്.
നല്ല മഴ പെയ്താലും വർഷക്കാലയി കഴിഞ്ഞാല്. പപ്പൊ പഴെ പോലെ തണുപ്പില്ലല്ലോ നമുക്ക്.
ആഹ് അങ്ങനൊര്
പണ്ടൊക്കെ നമുക്ക് അ തെ ഭയങ്കര തണുപ്പും നമ്മള് ഫാന് ടാതൊക്കെ കിടക്കാ, ആ ഒരുക്കെ അവസ്ഥേര്ന്നു. ക്ഷെ പ്പിത്ര മഴ പെയ്താലും നമ്മുക്ക് തണുപ്പില്ല.
തണുപ്പില്ല ആഹ് പിന്നെ ചൂട് വല്ലാത്ത ചൂടായിരുന്നു ഓഹ്
അതായിരിക്കാം, അന്തരീക്ഷത്തിന്റെ ചൂട് കാരണം. ന്നമ്മക്ക് ഏൽക്കാത്തതാണോ, എന്തോ, എൻക്കറിയില്ല. ക്ഷ ഞാമഞെക്കെ വിചാരിക്കും നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിലെരു ഒരാ ആറെഴ് വർഷം മുമ്പ് ക്കെ നമുക്ക് ഒരു രണ്ട് മഴ പെയ്ത് കഴിഞ്ഞാ, പിന്നെ തണുപ്പായി പിന്നെ നമുക്കെന്താ പറയാ വീട്ടുജോലികളൊക്കെ ചെയ്യാനൊക്കെ നല്ല പ്രയാസള്ളെ ഒര് പോലെ ഫീലെയ്യും നമുക്ക് ഇങ്ങെനെ തണുപ് ബ് ഭയങ്കര മടിപിടിച്ച് നിക്ക്ന്നാ ഒര വസ്ഥയായിരുന്നു ക്ഷെ ഇപ്പേർഞ്ഞാൽ ഇപ്പോ ഈ ഒരഞ്ചാറ് വർഷായിട്ട്, എത്ര മഴ പെയ്താലും നമുക്ക് തണുക്കുന്നില്ല.
ഓ അത് തന്നാ ഞങ്ങളെയെക്കാ സ്കൂൾ സമയത്ത് സ്കൂൾ അടയ്ക്കുമ്പോൾ ഞങ്ങളൊക്കെ ഫുള്ളും പുറത്തല്ലേ ആ വെയിലത്ത് ആ വെയിലും വലിയ ഹാനികരല്ലാത്ത വെയിലാ ക്ഷെപ് ഇപ്പഴത്തെ വെയിലത്ത് ഇറങ്ങല്ലെന്നാണ് പറയുന്നത്.
അതെ അതെ ഇപ്പൊ പത്ത് മണി പത്തെര പതിനൊന്ന്മണി ക്കെഷം തീരെ പുറത്തെറങ്ങാനേ പാടില്ലാത്ത സിറ്റുവേഷൻ ആയി കഴിഞ്ഞു. മുമ്പൊക്കെ ഉ വെ രണ്ട് മണിക്ക്